ഹലോ ആഹ കേക്കാവോ
ആഹ് കേക്കാം എന്തോന്ന് വിശേഷം മഴയൊക്കെ ഉണ്ടാ
ആഹ് മഴയുണ്ട് ഇന്ന് പെയ്തു ഭയങ്കര ഇടിയാ ഹലോ കേക്കാവോ
ആഹ് ആ ഇവിടെ നല്ല മഴായിരുന്നു കൊറച്ച് മുന്നേ
ആഹ ഇടിക്കെ ണ്ടായിരുന്നോ
ആ ഇടിയ നല്ല കോളും ആ മിന്നലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മഴ ചെറിയ രീതില് പെയ്തേ ഉള്ളൂ
ആഹ് ഇവിടെ അങ്ങനൊയിരുന്നു മഴ ചെറുതായിട്ട് പെയ്യുന്നു പക്ഷെ ഭയങ്കര ഇടിയും മഴ ഇടിയും ആഹ് കാറ്റുവ ഇപ്പം
ഓ ഇവിടെ കാറ്റ് അങ്ങനെ ഇല്ല
ആഹ് ഇവിടെ കാറ്റ് ഇവിടെ ഭയങ്കര കാ ഞങ്ങടെ വിടെ ജില്ലയിൽ ഭയങ്കര പ്രശ്നങ്ങളായിഏ രണ്ട മൂന്ന് ദിവസായിട്ട്. കാറ്റു കൊണ്ടേ ഒത്തിരി വീടൊക്കെ പോയി
ആഹ് വീടെല്ലാം പോയല്ലേ
ആഹ് അങ്ങനെ കൊറെ പ്രശ്നങ്ങളുണ്ടാ അവിടെ കാറ്റൊന്നുംല്ലല്ലേ
ആഹ് ഇവിടെ നമ്മ ഞങ്ങള് മരങ്ങളുള്ള സ്ഥലത്ത് തന്നെ കൂടുതൽ റബ്ബറ ആണ് പക്ഷെ കാറ്റ് കാറ്റൊന്നും ഇല്ലായിരുന്നു
ആഹ്ഇവിടെ റബ്ബറൊക്കെ കൂടുതലയതൊണ്ടേ ഭയങ്കര ഇതാ
ആഹ് അവിടെ റിസർവ് വനങ്ങളൊക്കെ കൂടുതലുള്ള ജില്ലയല്ലേ മരങ്ങള് തോന്നള്ളടുത്ത് തന്നെ താമസിക്കണേല്ലേ
ആഹ് ഞങ്ങള് മരങ്ങള കൊറെഉള്ളടുത്ത പക്ഷെ കൊറച്ചു പോണ ഇവിടുന്ന്
ആഹ്
ഉം
ആഹ് ഇവിടെ ഇതുവരെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുംല്ല ചെറിയ രീതിൽ മഴ പെയ്യും പിന്നെ അങ്ങ് കൊഴപ്പില്ല ആദ്യത്തെ ആ ചൂടെല്ലാം അങ്ങ് മാറി.
ആഹ് ചൂട് മാറിയപ്പോ ഒരിച്ചരി ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ ഇടിയൊക്കെ വരുമ്പോഴ ആ പ്രശ്നം മഴ തന്നെയാണെ നമുക്ക് പ്രശ്നമില്ല
മഴ മാത്രമാണെങ്കിൽ പ്രശ്നല്ല ഇപ്പോഴും കുറച്ചു പേര് മരിച്ചത് കണ്ടില്ലെമിനിയാന്ന് ഇടി. മിന്നല്ല് ഉ ഓ ഏത് ഏതായാലും പ്രകൃതിയിലേത് വെയിലായാലും പാട് മഴ കൂടിയാലും പാട് ഏതായാലും മിതമായ രീതിയിൽ വന്നാലേ പറ്റുള്ളൂ
അതെ കഴിഞ്ഞ ദി വസം കണ്ടില്ലേ റ്റൂ റ് പോയ കുറേ പേര് മരിച്ചു പോയി കുറച്ച് കു പിള്ളേരാ തോന്നുന്നു.
പത്തിരവത് വയസുള്ള
ഓ അത് തന്നെ ആ മറ്റേ ടി ടിച്ചേഴ്സ് മരച്ച് അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങെ ടൂറിന് പോകാൻ തന്നെ തോന്നുന്നില്ല ഞങ്ങളും പോവാന്ന് പറഞ്ഞ ഇരുന്നതാണ് ആ ഒരു ഇടക്കൊക്കെ ആ ഹ്പിന്നെ അതൊക്കെ കേട്ടപ്പോ ആ അതൊക്കെ കേട്ടപ്പളേ നമ്മക്കും എന്തോ ഇങ്ങനെ എവിടെ നോക്കിയാലും ഇവടെ അപകട വാർത്തകളും കാര്യങ്ങളേ ഉള്ളു
അതെ ഇപ്പം ഭയങ്കര അപകടങ്ങളാ.
ആഹ് എന്ത് സന്തോഷത്തോടെ പോയവരാണ് പക്ഷെ തിരിച്ച് വന്നത്. ഉം.
ഭയങ്കര ആ എവിടാ ലാസ്റ്റ് ടൂറ് പോയത്.
ആഹ് ഞങ്ങള് രാ ആഹ് ഈ വർഷം പോയിരുന്നു ഞങ്ങള് ഈ ഓണം വെക്കേഷന് ഊട്ടിയില് പോയിട്ടുണ്ടായിരുന്നു.
ആഹ് നല്ല സ്ഥലവല്ലേ.
ഉം നല്ല സ്ഥലവാണ് തണുപ്പൊക്കെ ഉള്ള കോടയെ ക്കൊള്ള സമയത് നല്ല മഞ്ഞ വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ആദ്യായിട്ടാണ് ഇങ്ങനെ ഞാൻ കാൺണത് തന്നെ ജീവിതത്തില്. മഞ്ഞിങ്ങനെ നമ്മളെ ഫ്രണ്ടി വെച്ച് വീഴ്ണത്.
അധികം ടൂറൊന്നും പോവാറില്ലായിരുന്നു.
ആ ഈ മഞ്ഞ് പോയിട്ടുണ്ട് പക്ഷേ. ഇങ്ങനെ മഞ്ഞൊക്കെ നമ്മളെ മുമ്പേല് കട്ട കട്ട പോലെ വീഴ്ണെ ആദ്യായിട്ടാണ് ഇതാക്ക്ണ്.
ആഹ് കാണുന്നേ അല്ലേ.
കാണുന്നത് ആഹ് ആഹ്. മുമ്പും പോയിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ വെയിലുണ്ട് തണുപ്പൂണ്ട് എന്നാലും ഇങ്ങനെ മഞ്ഞ്വീഴ്ച്ചയൊന്നും ഇല്ലായിരുന്നു.
ആണല്ലേ.
ആഹ്.
പണ്ടാണെങ്കി പണ്ടാണെങ്കിലിപ്പം. ഏഹ് നല്ല ചൂടുള്ള സമയത്തവിടെ പോയിട്ടുണ്ട്.
ആഹ് ആ വെയിലൊണ്ടെങ്കിലും അവിടെ തണുപ്പ് തന്നെ ഇതിന് മുന്നേക്കെ ഞങ്ങള് പോയ പ്പഴ് വെയിലുണ്ട് പക്ഷെ നല്ല തണ്പ്പാണ്.
അതെ അതെ ആ ഇടുക്കി ഭാഗത്തൊക്കെയാ അ അതുപോലെ തന്നാ.
ആഹ ആഹ് ആഹ് ഇവിടെ അങ്ങനെന്നേ.
ആഹ്. ഉം പണ്ട് പത്താം ക്ലാസ്സിന്ന് ടൂറ് പോയതാ ഊട്ടിക്ക് ഊട്ടി കൊടൈക്കനാലൊക്കെ.
ആഹ് ആഹ്.
ഉം.
പിന്നെ കോളേജ് കേറീട്ടൊന്നും പോയില്ലേ അതെ.
കോളേജ് ഞങ്ങക്ക് ഈ വട്ടം ഗോവ ഒണ്ടായിരുന്നു ഗോവക്ക് പോയായിരുന്നു.
ആഹ് അവിടെങ്ങനെ ഉണ്ടായിരുന്നു.
അവിടയ്യോ ഭയങ്കര ചൂടാ നമ്മടെ ഇവിട്ത്തെ പോലൊന്നും അല്ല. അയ്യോ ചൂട് നേരയാ മരവൊന്നും ഇല്ലല്ലോ ഗോവേല്. നേരെ നമ്മളെ മോ ട്ടോണ്ടാ ഇതായിരിക്കില്ല അവിടെ ത പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല കാണാൻ കൊറെ ബീച്ചുണ്ട്. ഇങ്ങനെ മാറി മാറി കൊറേ ബീച്ചുണ്ട് അത്രയേ ഒള്ളു.
അല്ലാതെ വേറെന്നും ഇല്ലല്ലേ.
വേറെ പ്രത്യേകിച്ച് ഒന്നൂല്ല നമ്മളീ സിനിമയിൽ കാണു ന്ന പോലൊന്നു അല്ല അവിടുത്തെ ഗോവേന്ന് അത് നമ്മള് സിനിമായിലേത് പ്രതീക്ഷിച്ചാണല്ലോ പോന്നേ. അതേപോലായിരിക്ക്യും.
ആഹ് എല്ലാരും പോകുമ്പോ വിചാര്ക്കും അത്ര നല്ല സ്ഥലോന്നാ ഞാനും പോയിട്ടില്ല ഓരോരു ത്തരിങ്ങനെ പോണ കാണുമ്പമ്മള് എന്ത സൂപ്പറായിരിക്കുംന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്.
ആഹ് ആഹ് സിനിമയി കാണുന്ന പോലെ ഏഹ് ഒരിതില്ല. നമ്മള് സിനിമയി കാണുമ്പോ വല്ല്യാ സംഭവാന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോ അങ്ങനൊന്നു അല്ല. നമ്മടെ ഇവിടത്തേന്റെ വേറൊരു വേർഷൻ അവിടെ പിന്നെ ഒത്തിരി ഇതൊണ്ടെന്നേയൊള്ളൂ. കടലെക്കെ.
ആഹ്
ഉം ഞങ്ങടെ ജില്ലേ പൊതുവെ കടലില്ലാത്തോണ്ടേ അത് ഭയങ്കര ഇതാ. അല്ലാതെ പ്രത്യേകിച്ചൊന്നൂല്ല കാണാൻ.
കൊറേ കടലുണ്ട് അതോണ്ട്
ആഹ്.
ആഹ്. ഇവടെ കടലൊന്നും ഇല്ല. ഇവടെ കടൽ ഇവടെ ഏറ്റവും അടുത്ത് കടൽ വരുന്ന ആലപ്പുഴേല്ലാ. ഹലോ?
ആഹ് അൽ അടുത്ത ജില്ലേ പോണം വേറെ ജില്ലേ പോണം.
ആഹ്
ആഹ് അടുത്ത് ആഹ് അത്രേം ദൂരം പോണം. പിന്നെ വെക്കേഷൻ ആയിട്ട് വേറെ പ്ലാനൊന്നും
ഹലോ ഹലോ ഹലോ ഉ ഹലോ